ആ
കേൾക്കാവോ
ആക്ക
പട്ടായിക്കട്ടായ ഉള്ളത്
ആ
ആ പറയു പറയു ഇപ്പൊ ക്ലിയറായിട്ട് കേക്കാം ആ ആണെന്ന് തോന്നുന്നല്ലെ അതായിരിക്കും എനിക്കും കിട്ടുന്നുണ്ടായില്ല
ആ ഉം ഇന്ന് മൊത്തത്തി എല്ലാരും വിളിച്ചപ്പളും പറയുന്നു രയിജിന്റെ ഇഷ്യൂ ഉണ്ടെന്ന്
ആ മഴയൊക്കെ ആയതൊണ്ടാവും എന്തോ ഒന്നും ക്ലിയർ ആയിട്ട് കേക്കുന്നുമില്ല കട്ടായി പോന്ന് ഉം
ഉം ഇപ്പ കേൾക്കണ്ടോ ഇല്ല അപ്പൊ ഇല്ല ഇതുവരെ ഇണ്ടായിരുന്നു ഉ
പിന്നെ ഫുടൊക്കെ കഴിച്ചോ
അത ആഹ ഫുഡ് കഴിച്ചു
ഉം എന്താ ഫുഡിന് ഇല്ല ഞാൻ കഴിച്ചില്ല
ഉം ഉ എന്താണ്
എന്തണ് കേൾക്കുന്നില്ല
ഹൗസ് വൈഫാണോ
കേൾക്കുന്നില്ലട
ഹൌസ്
ഹലോ ആ അതെ അതെ അതെ ഹൗസ് വൈഫ് ആണ് അതെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ഹൌസ് വൈഫ്‌ ആണ് അവിടെയോ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഹൗസ് വൈഫന്നെ ഉം കുട്ടികളും
കുട്ടികള് ഒരാള് ചെറിയ കുട്ടിയ രണ്ടു വയസായിട്ടേ ഉള്ളൂ ആഹ അവിടെയോ
ആ എനിക്ക് മൂന്നാള്
ഉം വല്ല്യ കുട്ടികളാ
ആഹ വലിയ മോന ഒമ്പതാക്ലാസ്സില്
ആഹ് ഹഹ് ഉം ഉം ഈ സമയത്തൊക്കെ എല്ലാരും കുട്ടികളെ പഠിപ്പിക്കാനുള്ള തിരക്കിലൊക്കെയാ
ഉം ചെറിയ മോന് മൂന്നു വയസായിട്ടുള്ളൂ ചേർത്തിട്ടില്ല
സ്കൂൾ ചേർത്തിട്ടില്ലേ പ്ലെ സ്കൂളോന്നും പോണില്ലേ
ഇല്ലല്ല മൂന്ന് വയസായിട്ടൊള്ളു ഉം ഒന്നും ആയിട്ടില്ല
എപ്പഴാ സ്കൂള് ചേർക്കുന്ന എപ്പോഴാ മൂന്ന് വയ മൂന്നര വയസ്സിലോ നാല് വയസ്
ഇവിടൊക്കെ നാല് വയസിലാണ് സ്റ്റാർട്ടിങ്
നാലോ
ഉം ഉം
ഉം
വല്യലൊക്കെ അങ്ങനെ ചേർത്തിട്ട്
അപ്പൊ ഇപ്പ എവിടെ അംഗൻവാടില് എവിടെേങ്കിലും വി ആഹ് ഇവിടെക്കെ നേരുത്തേ ചേർക്കും ഉം
ഉം ഇവിടെക്കെ നേരത്തെ ചേർക്കും
ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് മോളാണ് ഞാൻ ചേർത്തിട്ടില്ല വേറെ ഉള്ളവരൊക്കെ ചേർക്കുന്ന നേരത്തെ ചേർക്കും മൂന്ന് വയസ ക്കാമെന്ന് തന്നെ വിടും നേരത്തെ പഠിക്കാനക്കെ വി
ഉം ഉം അംഗൻവാടിൽ വിടാനെ കഴിക്കണു പക്ഷെ ഇവിടെ ഉം ഉം
ആഹ വിടുല്ലേ അവിടങ്ങാനും
ആഹ് അംഗൻവാടിക്ക് കൊറേ പോണം അപ്പൊ ബുദ്ധിമുട്ട് ആയോണ്ട് വിട്ടിട്ടില്ല.
ആഹ് ആഹ് അപ്പൊ ഇനി ഡയറക്ട് സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ നല്ല പാടായിരിക്കല്ലോ ഇരിക്കാൻ.
ഉം അങ്ങനെ തന്നെ മറ്റ പോലൊക്കെ അങ്ങനെ തന്നെ
അങ്ങനെന്നരുന്നു ഉം ഉം. ഉം ഫുഡൊക്കെ കഴിച്ചോ?
ഒരിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇവനു കഴിച്ചു.
എന്താനെ കേട്ടില്ല.
വൈകീട്ടാണോ കഴിക്കാറ്.
ആഹ് വൈകിട്ടാണ് ആഹ് കുഞ്ഞ് കുട്ടിയല്ലേ അപ്പൊ അവളെ ഒന്ന് മാനേജ് ചെയ്ത്. പതുക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് ഹസ്ബൻറും ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ വേറെരും നോക്കാനില്ലാത്ത കൊണ്ടേ? ഞങ്ങക്ക് കഴിപ്പ അങ്ങനെ സമയത്തിനൊന്നും നടക്കൂല്ല. പതുക്കെ അവൾ ഉറങ്ങിട്ടോ.
ഉം
അല്ലെങ്കിൽ ഒരാൾ കഴിക്കും എന്നിട്ട് കുട്ടി നോ ക്കും അങ്ങനെയൊക്കെ നടക്കുള്ളൂ അത് കാരണം.
ഉം ഹസ്ബൻഡ് അവിടെ നാട്ടില്
ആ നാട്ടിലന്നെണ്ട് അവ്ടെയോ?
മ് മ് ആ ണ്ട് നാട്ടില്ണ്ട്
നാട്ട്ലുണ്ട ആ ഏ കു ട്ട്യേളക്കെ എത്രേല പഠിക്കുന്നെ? എന്താണ്. കേക്ക്ന്ന്ല്ല.
കുട്ടി ഇപ്പൊ എന്താ ചെയ്യ്ണെ ഒറങ്ങിയോ ചോയ്ക്ക.
ആഹ് ഇപ്പൊറക്കാണ് ഇന്ന് ഉച്ചക്കൊന്നും അങ്ങനെ ഉറങ്ങിട്ട്ണ്ടായില അത് കാരണം വൈകി ട്ട് കെടന്നൊറങ്ങിട്ട് ഇരിക്കാണ്. ഒറക്കാണ് എടക്കെണീറ്റു ഒന്നൂടെ വീണ്ടും ഒറങ്ങി. അങ്ങനിക്കുന്ന ആ സമയത്താണ്. ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി. ട്ടറങ്ങിയത്. പിന്നെ വേറെന്താ?
ഇങ്ങനെ പോകുന്നു. ഞ ന്റെ കുട്ടിക്ക് കൊക്കല് ഫുഡ്
കുട്ടിക്ക് ഫുഡോ ഫുഡ് ചോറൊക്കെ കൊട്ക്കും. ക്ഷേ കഴിക്കൂല ഒന്നും. കഴിപ്പ് ഭയങ്കര കൊറവാ ഫുഡ് കഴി
ഉം ഉം
കാരണം വെയ്റ്റൊക്കെ ഭയങ്കര കൊറവ ലൊക്കെ ആക്കിയാലും ഇങ്ങനെ കഴിപ്പ് കൊറവ
ആ ആ
ഉം
അടുത്തങ്ങെൻവാടിയൊക്കണ്ടോ?
വ്ടെ അടുത്ത്ല്ല അവള് വിടാനായിട്ടില്ലാത്തത് കൊണ്ടങ്ങനെ അന്വേഷിട്ടില്ല.
അല്ല അവിടുന്ന് അവി ഫുഡ് അത് കൊടുത്താ നല്ല വെയ്റ്റ് വരും
ആ അമൃതംപൊടിയല്ലേ അതന്നും കഴി ക്കൂലാര്ന്നത് നേരത്തൊക്കെ ആ അതന്ന കഴി ആ കുഞ്ഞിലെ ആറ് മാസം ആ സമയത്തന്നെ കൊടുത്തഴിഞ്ഞാല്. കഴിക്കൂലാർന്ന് പിന്നെ ഞാനത് ഞങ്ങള് നാട്ടിലുണ്ടതയില്ല നാ ട്ടില്ലായിരുന്നു വേറെ സ്ഥലത്താര്ന്നെ അത് കാരണം പിന്നെ ഞാനത് വാങ്ങിക്കലും ഇല്ലാർന്ന് പിന്നെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട്ല്ല ആറ് മാസം ആക്ന്നത്തൊക്കെ കൊട് അത കയ്ഞ്ഞിട്ടൊന്നും കഴിക്കൂല്ല ഒര് വിധം സാധനങ്ങളൊന്നും കഴിക്കൂല്ല അയിനെന്തെങ്കിലും തോന്നണം ഫ്രൂട്ടസൊക്കെ പിന്നെന്തെങ്കിലൊക്കെ കഴിക്കും ഫ്രൂട്ടസൊന്നും കൊഴപ്പില്ല ക്ഷെ റ്റൊരു സാനത് കഴിക്കൂല
അങ്ങനെ ആയാ തന്നെ ബുദ്ധിമുട്ടാണ് അതോണ്ടാണീ ഒർ മ് ഭക്ഷണം കഴിക്കയാണെ നമക്ക് കൊറെ പണിക്ക് കൊറ
ആ ത് വയറ് ന്നറയ്ന്നില്ലല്ലോ അത് കാരണ എണീക്കും
ഒർക്കണ്ടൊ
പാല് കുടിക്കുന്ന്ണ്ട് അത് കാരണം ഒറങ്ങത്തില്ല എടക്കെടക്ക്‌ങ്ങനെ നീറ്റൊണ്ടേയിരിക്കും അതോണ്ടാണ് മെയിനായിട്ടൊന്ന് ഫുഡൊന്നും കഴി ക്കാത്തത് കഴിക്കുല്ല
അതാണ് ഇനിപാൽ കുടി തന്നെരുന്നു ഇല്ലേന്നു പിന്നെ ത്ങ്ങനെ ഒ ഓണ കൊൾത്തില് വെക്കണ്ടായിരുന്നു കരഞ്ഞോട് പാലുട്ക്കാൻ വേണ്ടിട്ട് പിന്നെ അത് നിർത്തിയപ്പോ പോവാണ്ടല്ലോ ഫുഡും കാര്യ നടന്ന് രാവിലെ ഉള്ളു എണിക്കാ
ഉം ഞാനും അങ്ങനെല്ലാം നോക്കണംന്ന് വിചാരിച്ചിരിക്കുവാണ് ഒരാളിങ്ങനെ പറഞ്ഞു എന്തെ ഇത് ചെയ്യൂ അന്നേരം ഫുഡോക്കെ കഴിച്ചു തുടങ്ങിക്കോളു വെശക്കുമ്പോം വേറെ വഴിയില്ല തൊണ്ട് എന്താലും കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു
കൊടുക്കും പിന്നെ കൊറച്ച് വെഷപ്പ് തീരണ്ടാവൂല പാല്
ആ അതാണ് അ നമുക്കും ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പ അങ്ങോട്ട് കൊടുക്കാന്ന് പറയണം രണ്ട് വയസല്ലേ അവര് പറയുന്നെ ഉം രണ്ട് വയസ്സ് വരെ രണ്ടര വയസ് ഉം എനിക്കതന്നെ അറിയില്ല അങ്ങനെ ആ രണ്ടു വയസ് ഞാനിങ്ങനെ വീടിന് അടുത്തുള്ളവരൊക്കെ ചോച്ചപ്പോ അവര് പറഞ അവരൊക്കെ മൂന്ന് വയസ് അപ്പോഴും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു
ഉം ഞമ്മക്ക് ഇപ്പ ഞാന് ഇവനക്ക് നിർത്താൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽച്ചെന്നിട്ട് ചോയിച്ചപ്പോ ഡോക്ടറിന്നോട് പറഞ്ഞത് എന്താണ് രണ്ട് വയസ്സ് വരെയുള്ളൂ ഞമ്മള് പാലിന്റെ വിറ്റാമിൻസൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നൊള്ളൂ പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞ കൊടുക്കണീന് കൊഴ ഒന്നുല്ല പക്ഷെ അത് നമുക്ക് ഒരു പച്ചവെള്ളം കൊടുക്കണ മാതിരിയന്നെ ഒള്ളൂ
ആ വെള്ള ആവുവല്ലേ വെള്ളം കൺടെന്റയിരിക്കും കൂടുതല്
ആ നമ്മുടെ ശരീരം ഇല്ലാതെന്നല്ലാതെ ഓല്ക്ക് ഫലംന്നുല്ല
ഉം അതന്നെയല്ല ആ വെള്ളം ഊറ്റി നമ്മുക്ക് ക്ഷീണമായിരി ടിക്കിന്നത്
നമ്മള് എന്താ പ്പൊ മെയിന് പല്ലിന് അങ്ങനെ ഓരോ സാധനം നഷ്ട നഷ്ടപ്പെട്ടു പോവും പോലെ
ഉം കാണാം ഉം എന്നീട്ട തിന്നടെ വഴക്ക് തൊടങ്ങും എണീറ്റ് കഴിഞ എന്താണ് കേക്കുന്നില്ല
രാത്രിയിലൊക്കെ കാ ല്ല ബുദ്ധിമുട്ടാക്കാര് ന്ന് പറയും
ആഹ നല്ല ബുദ്ധിമുട്ടാണ് ഇനിയിപ്പ എന്ത് ചെയ്യുന്നാ ഇങ്ങോട്ട് എന്തെലും ആക്കണം എന്നാലെ ഫുഡ് കഴിക്കലൊള്ളൂ
എന്തെങ്കിലും ഇഷ്ടല്ലാത്ത എന്തെങ്കിലുംവിടെ
ഉം ഞാൻ അങ്ങോട്ട് വിളിക്കാവേ ഹലോ അങ്ങട്ട് വിളിക്കാവേ കൊളടെക്കണേ
ആഹ ഓക്കെ